ഹലോ കെ, -
ആ കേക്കാം പറഞ്ഞോ
ആ, എന്തോ എടുക്കുന്നു
ഇവിടെ വെറുതെ റസ്റ്റ് എടുക്ക.
ആ, അ ജോലിയൊക്കെ കഴിഞ്ഞോ
അവിടെ എന്ത്
ഇന്നലെ ആശുപത്രിയിൽ ഒന്ന് പോയ അപ്പൊ പിന്നെ കൊറവില്ല, കുറവില്ലാത്തോണ്ട് ഇന്നും കൂടെ പോയി.
ഓ ഇഞ്ചക്ഷൻ എടുത്തോ?
ഇഞ്ചക്ഷൻ എടുത്തില്ല പിന്നെ ആൻറ്റിബയോട്ടി- ബയോട്ടിക്കിന്റെ മരുന്ന് തന്ന്, അത് അഞ്ചു ദിവസം കഴിച്ച് കൊറവില്ലെങ്കിൽ- എക്സ്റേ എന്തോ എടുക്കാൻ പറഞ്ഞു, ചുമയ്ക്കുമ്പോ നെഞ്ചിനൊരു വേദന. അന്നേരം പറഞ്ഞപ്പ എക്സ് എക്സ്റേ ഒന്ന് എടുക്ക്, ഇത് കഴിച്ചിട്ട് എക്സറേ എടുത്തോണ്ട് ചെല്ലാൻ പറഞ്ഞു.
നല്ല വയ്യായിക ഉണ്ടോ?
ചുമക്കുമ്പോ നല്ലൊരു വേദന അല്ലാ നമുക്ക് ചു ശരീരത്തിന് ക്ഷീണമോ ഒന്നുമില്ല പക്ഷേ ഈ ഒച്ചയടപ്പ്, തൊ
കഫം കാണും അപ്പം ശരീരത്തെ
ആന്ന്
ഇപ്പൊ പിന്നെ മഴയും കൂടി ആകുമ്പം പിന്നെ
എന്തുവാ മോനെ ജോലിയൊക്കെ കഴിഞ്ഞോ?
ആഹ് ജോലി കഴിഞ്ഞ് കൊഴപ്പല്ല.
ഊം ഇന്ന് വെയിലുണ്ടോ അവിടൊക്കെ?
ഇന്ന് വെയിലുണ്ട്. ഞാ ഒരു മൂന്ന് മണി തൊട്ടിട്ട് നല്ല മഴയാര്ന്നു. ഒരു ഏഴ് മണിയായപ്പം അതങ്ങ് നിന്ന് ഇപ്പൊ നല്ല പെര് മഴ വെയില്
ആഹ് ആഹ് ഇവിടൊക്കെ ആന്നെങ്കി ഇന്നലെ ഞങ്ങ ഭയങ്കര മഴക്കോളായിരുന്നു
ഉം ഇന്നലെല്ലാം മങ്ങിക്കിടന്നയാണ്
ആഹ്
ല്ലായിരുന്നു പക്ഷെ ഞാ രാവിലെ ഉറക്കത്തിന്ന് വെളുപ്പിനെ എണീറ്റപ്പോ മൂന്നു മണിക്കക്കൊ ഇങ്ങനെ ഭയങ്കര പെയ്യുവാ
ആഹ്
ച്ച് ആണെങ്കി ഇന്ന് രാത്രി തന്നെ കൊണ്ടുവന്ന് വാശി തുണിയിട്ട് വച്ചിട്ടുണ്ടായിരുന്നു രാവിലെ നടന്ന് പറക്കണ്ടല്ലോ ലിക്വിഡ് ഒഴിച്ച് ച്ചാ മതിയല്ലോ അപ്പൊ ഞാൻ ചോദീ മഴയത്തന്നത് കൊണ്ടുന്ന് ഇട്ടും വച്ചല്ലോ അശ് വലിയൊരു പണിയാപ്പോ അതങ്ങ് മഴ നി
ആഹ് ആഹ്
ആഹ് ചില്ലിട്ട് അതെവോ ഇതാക്കി ഇപ്പതാ കൊണ്ടുവന്ന് പൊറ തിട്ടേക്കുന്നു ബാൽക്കണിയിലേക് പ്പം തിരിച്ചിടാനൊക്കെ പോയി. ക്ക് ആയിരുന്നു ഞാനെ
ആ ആ.
വെയിലത്ത് ഒന്ന് ഒണങ്ങികിട്ടിയാ മൊ
ആഹ് വെയിലിന് നല്ല ചൂട്. ട്ള്ള വെയില.
ഉം വാഷിംഗ് മെഷീനി കിടന്നയോണ്ട്. ഒരു ഒരു മണിക്കൂർ നന്നായിട്ടൊന്ന് വെയില് തട്ടിയാൽ മതി. മൊത്തത്തി.
ഞാനും ആശുത്രീന്ന് വന്നിട്ടാടാ തുണിയെല്ലാ മുക്കി വെച്ചു മുക്കി ആ ആ കൊറേച്ച കഴുക എന്തുവാടാ
ഇനി കഴ്കണ്ടേ
ആ കൊറേച്ച കഴുക കൊറച്ച് കഴുകി വിരിച്ച് കൊറച്ച് സോ പൊടിക്കായ്ത്തിരിക്കിൻ
ഉം
ഞാൻ പോമ്പം മോള് പോയിട്ടേ ഉള്ളായിരുന്നു സ്കൂളില് മോന് ഇവിടെൻ ഉണ്ടായിരുന്നു ഞാൻ എട്ടര ആയപ്പോ ഹസ്ബൻഡ് ജേലിക്പോകുന്നേരം കൂടാങ്ങ് പോയ
പിന്നെ തനിചൊറ്റയ്ക്കാനോ
ആ ആശുപത്രി വാതില് ഇറക്കി ട്ടാ പോയേ.
ആണോ അപ്പൊ ഒറ്റക്കാണോഹോസ്പിറ്റലിൽ പോയേ
ആ അപ്പൊ ആ മോൻ ഇവിടെ ഇരുന്ന് അന്നേര ഇന്ന് വായനദിനഅലിയോ അവനതിന്റെ പോസ്റ്റർ വരക്കുവായിരുന്നു. ഞാൻ പിന്നെ ചോറും എൽ ല്ലാം എടുത്ത് വെച്ചിട്ട് പറഞ്ഞിട്ടാ പോയേ കറക്ററ്റ് ഒൻപതരയാവും മ്പോ എറങ്ങണേന്ന്
മ്
ആ വന്നപ്പോ എന്തായാലും അയാളെ കഥകൊക്കെ പൂട്ടി സ്കൂളി പോയി ഏ
പു പുള്ളാർക്ക് പനി കൊറർഞ്ഞാേ
ആ അവർക്ക് കുറവുണ്ട്
ആ എന്നെ ആശുപത്രിപായിൽ എർക്കിപ്പം അണ്ണനും പനിയങ്ങ് ആ അപ്പൊ പറഞ്ഞുന്നാ ഞാനന്നിച്ചന്നാ രണ്ടു പേരില്ലാതെ ഇന്നു പണി നടക്കത്തില്ല ആ അപ്പൊ പറഞ്ഞ് ചെല്ലട്ടെ ചേന്നട്ട്. പറഞ്ഞിട്ടിനി വ ടാവന്ന് പറഞ്ഞ്. പിന്നെ ന്നെവിളി വച്ചിട്ട് പറഞ്ഞ് വരാനൊക്കത്തില്ല പോവണ്ടാന്ന് പറഞ്ഞ്, ഒരാളൊറ്റക്കുള്ള പണിയ നടക്കത്തില്ലെന്ന്.
ശരിക്കും പറഞ്ഞാ എല്ലാരും മരുന്ന് കൃത്യായിട്ട് വേടിച്ച് കഴിച്ചാലേ പനി അങ്ങ് മാറും. അല്ലെങ്കിൽ ഒരാൾക്ക് വന്ന് ഒരാൾക്ക് വന്ന് ഇങ്ങനെങ്ങെനെന്ന്
അമ്മക്ക് എല്ലാരും കഴിക്കുവാ മരുന്ന് മ്മഹ് ഭയങ്കരം ബു ബുദ്ധിമുട്ടാ ഇപ്പൊ പനി വന്നാലേയ്
ഉം അടുക്കളെല്ലാം ഒതിങ്ങിയോ
ആഹ് അടുക്കളേയിലെ എല്ലാം ഞാൻ വെച്ച് വെച്ചിട്ടാ പോയ പിന്നെനീ കൊറച്ച് പാത്രോ കഴുകാൻ പെരേം തൂത്തുവാരണം വന്നപ്പഴേ വന്ന് ആശുപത്രിയിൽ നിന്ന് വന്ന മരുന്ന് കഴിച്ചോണ്ട് ആ തുണി നനക്കാനിങ്ങ് എറങ്ങിയെന്
ഓ ചിനീ ചെന്ന് വെള്ളത്തിലിതാക്കുമ്പോ പിന്നെ തണുപ്പ് തട്ടിട്ട്
ആ അത് സാരമില്ല അതി ഞാൻ ഇറങ്ങി എളുപ്പം തുണിയെല്ലാം മുക്കി വെച്ചിട്ട് പിന്നെ മരുന്ന് മ് മരുന്ന് കഴിച്ചു ഇനി തുണി കുറച്ച് കഴുകിട്ട് ഞാൻ വിചാരിച് പെരെ തൂത്ത് വരാം നമ്മള് തന്നെ ചെയ്യണ്ടായോ
അതാ വയ്യ അത് കഴിയുമ്പോ പിന്നെ
ബുദ്ധിമുട്ട അമ്മ നാളെ വരും എ ഏഹ്
ആണോ
ഉം ഞായറാഴ്ച അമ്മ തിങ്കളാഴ്ച അമ്മുടെ അമ്പലത്തി കുടുംബ അമ്പലത്തി പൊങ്കാല ഒക്കെ യുണ്ട്
ഓ അമ്മ വന്ന് സഹായിക്- ക്കോ
അമ്മേ അങ്ങനെ വരാനോക വീട്ടില് ആങ്ങള ആങ്ങളക്ക് രണ്ട് കുഞ്ഞു പിള്ളേരാ
അല്ല ഇപ്പ ഇനിയിപ്പം വന്ന് കഴിഞ്ഞാ സഹായി- ക്കെ ചെയ്യോ വയ് വയ്യാതിരിക്കുവല്ലേ
ആ അമ്മ നാളെ വരും വന്നാലും ഓ വന്നാലും ഞാനൊന്നും ചെയ്യക്കത്തില്ല ഞാൻ ഇവിടെ നമ്മളില്ലേ ഒറ്റയ്ക്ക് ചെയ്ത് ശീലയത് കൊണ്ട് ഞാൻ രാവിലെ എണ്ണീറ്റ് അങ്ങ് ഒതുക്കും അയ്ന് അമ്മ ഇവിടെ വരുമ്പോ വഴക്കാ അമ്മ പറയും ഞാനിതാ വരാത്തെ അമ്മ ജോലി ഇല്ലാതിരിക്കുന്നതൊണ്ട് അമ്മ അങ്ങ് ഒറങ്ങും
ഓ
അതിനു പറയും ഞാനിവിടോട്ട് ഇതാ വരാത്തെ ഇവിടെ വന്നാ ഞാൻ ചുമ്മാതിരന്നങ്ങ് ഒറങ്ങുവാ അവിടെ അമ്മ ചുമ്മാതിരിക്കത്തില്ല
അപ്പൊ ഇനിയിപ്പോ ഈ പ്രാശ്യം- വരുമ്പം പനിം കൊണ്ട് ല്ലെ ഇത്തിരി ഒന്ന് റസ്റ്റ് എടുത്തിട്ട്- അമ്മ എന്തായാലും
ആ അമ്മയും നാളെ ആങ്ങളെടെ ഇളയ മോനുംകൂടവരുന്നേ കുഞ്ഞ് അംഗൻവാടി പഠിക്കുന്നു. ഉം. ആളെ കൊണ്ടാ വരുന്നത്. അവള് നാത്തൂന് ജോലിയുണ്ട്. മെഡിക്കൽ സ്റ്റോറില്.
ഓ ഓ ഓ ഓ
അവള് വൈകിട്ട് അഞ്ചുമണി ആകുമ്പത്തേക്ക് വീട്ടിൽന്ന് പോകും.
ഉം.
പിന്നെ രാത്രി പത്തര വരെ അവക്ക് മെഡിക്കൽ സ്റ്റോറിൽ നിക്കണം.
ഓ ഓ ഓ ഓ
അതുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ടേ വര
രാവിലെ എന്ത് കഴിച്ച്?
രാവിലെ ഇടിയപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കി. ആ അപ്പൊ പിള്ളാർ അത് കൊടുത്ത് ഞാനാന്നെ ബ്രെഡ് കഴിച്ചു. ഞാൻ രണ്ട് ബ്രെഡ് തിന്നോണ്ടാ പോയത്. തെ
വായിക്കക്കെ ടേസ്റ്റ് ഇട്ടുണ്ടോ?
ഒന്നുമില്ല. ഞാൻ പറഞ്ഞേത് ചുമ്മാതെ ചോറൊക്കെ അങ്ങ് തിന്നുന്നല്ലോ? ഉപ്പും ഇല്ല. എരിയും ഇല്ല ഒന്നും അറിയാൻ. ഒരു പനിയായി നമ്മുക്ക് അതിന്റെ തായിട്ടുള്ള ഒരു
ആ ഞാന് ഈ കഴിഞ്ഞ പ്രാവശ്യം ഹോസ്പിറ്റലായപ്പോ അങ്ങോട്ട് പോകുന്ന വഴി എനിക്ക് ഒന്നും തിന്നിട്ടൊരു ടേസ്റ്റ് ഇല്ല. ഞാൻ അവസാനം പറഞ്ഞൊരു മു മുട്ടായി മേടിച്ചു. മുട്ടായി തിന്നിട്ട് എനിക്ക് ഒന്നും അറിയാൻ വയ്യ. അങ്ങോ പ്പോയി ഞാൻ നോക്കാൻ. അവിടെ പായസം ഒക്കെ വിൽക്കുന്നു കടയില്. പായ മറ്റേ അമ്പലം പ്പുഴ പായസം ആ പറഞ്ഞോ? അപ്പം ചേട്ടൻ ചോദിച്ചു പായസം വേണോ നിനക്ക്? രുചി മാറി പിന്നെ ഞാൻ പറഞ്ഞു എന്നാ പായസം കുടിച്ചുനോക്കാം. കണ്ട പായ എനിക്കും മേടിച്ചുതന്നു. അമ്പലപ്പുഴ പായസം ചേട്ടനും മേടിച്ചു. എനിക്ക് എനിക്ക് പായസം കുടിച്ചിട്ടാണെങ്കി ഒരു ഫീലും ഇല്ലാത്തൊരു പായസം
എഖാ
ത്ത് കയ്പ്പാണോ എന്തെനിക്ക് തോന്നുന്നി അവസാനം ഞാൻ വെച്ചോണ്ടിരുന്ന് ആ ഹോസ്പിറ്റലിൽ എത്തുന്നിടം വരെ ഓട്ടോയേലാണല്ലോ അപ്പ കയ്യിലിങ്ങനെ പിടിച്ച് ഹോസ്പ്പിറ്റലിലെത്തപ്പന്നെ എനിക്ക് കുടിക്കാൻ പറ്റുന്നില്ല ചേട്ട കുടിച്ചിട്ടെ നല്ല സൂപ്പർ പായസമല്ലോടി നല്ല മധുരല്ല ഞാൻമ്പറഞ്ഞ് എനിക്ക് ക്കൊ ന്നും അറിയാൻ പറ്റുന്നില്ല അത് കാരണം എനിക്കെ കഴിക്കാ
യിട്ട ഉം
ഇല്ല
ന്ന ഹോസ്പിറ്റലിൽ ചെന്ന ഇതന്നെ എന്തോ ആളുകളാ എല്ലാ എണ്ണോം പനി കാര
ഓ
കുറെ എണ്ണം മാസ്ക് വെക്കാതെയും വന്നിട്ടുണ്ട് കൊറച്ചു പേര് മാസ്ക് വെച്ചിട്ട്
മാസ്ക് വെച്ചോ ണ്ടാണോ പോയ
മാസ്ക് വെച്ചോണ്ടാ പോയേ ഈ ഒച്ചയടപ്പൂടായതുകൊണ്ട്
ആ ആ ആ ആ ആ നമ്മൾ സൂക്ഷിക്കാനുള്ളത് നമ്മള സൂക്ഷിക്കണല്ലോ
ഉം ഞാനെ എട്ടേമുക്കാലയപ്പോ അവിടെ ചെന്ന് നമ്മുടെ ഈ ഹെൽത്തിലാമ്മ ഇവിടടുത്താ
ഓ ഓ ഓ
എട്ടേമുക്കാലിന് ചെന്ന് ഏ നാല്പ്പതാമത്തെ നമ്പറ
അയ്യോ അപ്പൊ നേരത്തെ ഒന്ന് പോയി ടോക് കണ്ട
ഉം നാല്പ്പതാം ഇത് നമ്പരാ എനിക്ക് കിട്ടിയത് പക്ഷെ ഞാൻ ചെന്നപ്പ പതിനേഴായാരുന്നു ആ പിന്നെ ഈ രണ്ട് ഡോക്ടർമാരാ ഇരിക്കുന്നെ- അതുകൊണ്ട് നമ്മക്ക്- പെട്ടന്ന് പെട്ടെന്ന് നോക്കും മരുന്നെടുക്കുന്നിടത്താ താമസം
ഓ ഇത്രയും-
ആ മരുന്ന് എടുക്കുന്നിടത്തും ടോക്കൺ അനുസരിച്ച എന്തോ ചെ ആ അവിടെ പ്രത്യേകം നമ്മള് ടോക്കൺ എടുക്കണ്ട നമ്മള് ഡോക്ടറെ കാണുന്ന ആ ടോക്കൺ തന്നെ നമ്മളെ കൈ വെച്ചിട്ട് ഏഹ് ആ നമ്പര് വിളിക്കുമ്പം വേണം നമ്മള് മരുന്ന് വാങ്ങിക്കാൻ
ഓ രണ്ട് ഡോക്ടർമാരു കൂടി നോക്ക് ഒരിടത്തോട്ടല്ലേ പോന്നത്
അതുകൊണ്ട് ടോക്കൺ നമ്പർ അനുസരിച്ചേ നമുക്ക് മരുന്നും തരത്തൊള്ളൂ അങ്ങനെ പിന്നെ മരുന്ന് വാങ്ങിക്കുന്നെടത്ത് കൊറെ നേരം നിന്ന് പിന്നെ ബസ്സ് നോക്കി കൊറെ നേരം നിന്ന് ഇങ്ങ് ഞാന് അവിടെ മരുന്നിന് നിക് ക്കുമ്പഴെല്ലാം ഒത്തിരി വണ്ടി ഞങ്ങളുടെ അടുത്തോട്ടുള്ളത് പോയി ആ നമ്മക്ക് വരാറായപ്പോണ്ട് വണ്ടിയും ഇല്ല
അയ്യയ്യോ വെള്ളോ ജ്യൂസോ ഒക്കെ വല്ലോം മേടിച്ച് കുടിച്ചാരുന്നോ?
ഓ ഇല്ല ഞാനങ്ങനെ എവിടോട്ടേലും പോ ഒറ്റക്കെ യൊള്ളെങ്കി കഴിക്കത്തില്ല പുള്ളാരുണ്ടെങ്കി എന്തേലും വെള്ളവൊക്കെ അവർക്ക് വാങ്ങിച്ച് ഞാ ഒറ്റക്കായതുകൊണ്ട് ഇങ്ങു പോരുന്നു ഇബടെ വന്നിട്ട് പിന്നെ മരുന്നും കഴിച്ച് വെള്ളം പിന്നെ ഞാനിങ്ങനെ കുടിച്ചു കുടിച്ച് ഇരിക്കുവ ശരിക്ക് വെള്ളം കുടിക്കാൻ പറഞ്ഞു.
ഉം ശരിയെടാ എങ്കി മരുന്ന് ക ച്ച് റെസ്റ്റ് എടുക്ക ട്ടോ